ഹലോ
ഹലോ
ഹലോ
ആഹ് കേൾക്ക്ണില്ലേ
കേക്ക്ണില്ലേ
ആഹ് കേക്ക്ണ്ട് എന്തൊക്കെ വിശേഷം
നല്ല വിശേഷം
മ്മ് മഴ ഒണ്ടോ അവിടെ എന്ത് സുഖം ആഹ് ഇന്ന് വെയിലിണ്ടല്ലേ ഇവിടെ അതെ ഇപ്പം വെയിലൊന്നണ ആറിയിട്ടുണ്ട്
മ്മ്
ഒന്ന് മൂടാൻ നോക്കണ പോലെ ഒണ്ട് മ്മ്-മ്മ്-മ്മ് ആഹ് ഞാന് വാഷ് ചെയ്തതൊക്കെ തോരീടാ
കുട്ടിയളോ
കുട്ടികളൊക്കെ കെടന്നു ഒറങ്ങി
ആഹ് ഉച്ചക്ക് ഒറങ്ങാൻ ഒക്കാറില്ലേ
മ്മ് -മ്മ് സ്കൂളില്ലെങ്കിലേ ഉച്ചയായാ ഒറങ്ങും ഫുടൊക്കെ കഴിച്ച് ഇപ്പൊറങ്ങിയതാ ഹ് ഇന്നെന്താ സ്പെഷ്യൽ
പറയാനൊന്നുല്ല സാധാമാതിരി ന്നെ ചോറ് കറി ബീഫ്
മ്മ് അതെന്നെ ഇവിടെ ഇവിടെ മീനാണ് ഹ് ഹ്
എല്ലാം കുക്ക് ചെയ്യാൻ അറിയോ
ആ ഏകദേശം ഏറെക്കൊറേയൊക്കെ ഇപ്പൊ കുക്ക് ചെയ്ത് തൊടങ്ങീട്ടൊള്ളു എല്ലാം സ്പെഷ്യളുകളൊക്കെ ഇപ്പൊ കൊറച്ച് കാലായിട്ടെ ഒള്ളൂ സ്വന്തം ചെയ്ത് തൊടങ്ങീട്ട് മറ്റേ ഹെൽപ്പറായിട്ട് ഉള്ളു നിന്നീന്നെ
ആ ഇപ്പൊ സ്വന്തായി തൊടങ്ങീല്ലേ ന്നാ സ്‌പെഷ്യലെന്തെങ്കിലും ണ്ടാക്കണേന്റൊക്കെ റെസ് വിടി ഞാനും ങ്ങനെ തൊടങ്ങീക്കാണ്
ഹ് ഹ് അയ്ക്കോട്ടെ ആ ഇപ്പോം ഏ സുലഭമായിട്ട് കിട്ടണ ഒന്നാണ് ചക്ക പഴുത്ത ചക്ക ഇപ്പൊ ഫുള്ള് ച പഴു ത്ത ചക്കയാണ് ഇപ്പൊ ആർക്കും ഒരാവശ്യം ഇല്ലാത്തപോലെ ചക്ക ഇനി കൊറച്ചൂടെ കഴയുമ്പോ അതിന്റെ കാലം കഴി
വീണ്ങ്ങനെ പോവാണ്
ആ അതെ പയഞ്ചക്കക്കെ ആണെങ്കില് ങ്ങനെ വെർതെ വീണ് പോവാണ് പ്പ ഇന്റെട്ത്ത്ണ്ട് പലേ അയ്റ്റോം ഇണ്ടാക്ക്ണെ കാണാലോ ലെ ഏ ങ്ങനെ എന്താ മെഴുക്കുപുരട്ടി അങ്ങനെ എന്തൊക്കെയോ പറയണെ കേക്ക ഒക്കെ സ് സാധനം കേട്ട്ക്ക്ണ് ന്നല്ലാതെ കയിച്ചിട്ടില്ല
കയ്ച്ചിട്ടില്ല ലെ
ആ ആ അത് പിന്നെ കയിച്ചി ഞാനൊരു പ്രാഷ്യം ഇണ്ടാക്ക്യോക്കി ങ്ങനെ കൊറേ കേട്ടപ്പോ അത് കൊ പ്പല്ല ഇഷ്‌ടായി രസണ്ടോ അയിന് മക്കൾക്ക് അങ്ങനെത്തൊന്നും പറ്റൂലല്ലോ ഞമ്മ് മ്മള് മാത്രം കഴിക്കണ്ടിവരും അങ്ങനെയെകെ ഇണ്ടാക്കിയാലെ അങ്ങനത്തെ ഐറ്റ ക്ക മധുരാട്ട് ശർക്കരട്ട് ഇങ്ങാണ്ടൊക്കെ ഇണ്ടാക്കുണത് നമ്മള് മാത്രം കഴിക്കേണ്ടിവരും നമ്മളിങ്ങനെ കൂടുതല് ഷുഗർ കണ്ടന്റ കഴിച്ചാലേ നമ്മൾ ക്ക് ഹ ഹ
ആ അപ്പ പിന്നെ മധുരം ഒന്നും അങ്ങനെ പോ ല്ലലോ
മ് ആ ഞാന് മാക്സിമം മധുരം കൊറ രസി എന്താ ആ അല്ല പൊതുവേ നല്ലതല്ലല്ലോ പഞ്ചസാര ആതൊണ്ട് കൊറക്കാ അല്ലാതൊന്നുല്ല അക്ക പ്രായായി വരല്ലേ ചെക്കടാ എന്താണ് ഏ അന്ന് പഴഞ്ചക്കായിരുന്നു ചക്കയിം പിന്നെ ഏ ഏലക്കായേം ഒരു നുള്ളുപ്പും പിന്നെ എന്താ അരിപ്പൊടിയൊക്കെ ചേർത്തിട്ടൊന്ന് അരച്ചെടുത്തു ശർക്കര അതിക്ക് എന്താ ചിരവിട്ട് ഇട്ടുന്നാണ് എനക്ക് തോന്നുന്നത് കുറച്ച മുന്നേണ് ഞാൻ ണ്ടാക്കിയത് എന്നിട്ട് മിക്സ് ചെയ്ത്ങ്ങാണ്ട് ഒന്ന് അന്ന് അരച്ചെടുത്തു ഏ
ഹലോ കേൾക്ക്ണില്ലേ
കേൾക്കുന്നുണ്ട് ഹലോ ചക്ക വേവിച്ചടെ ആ
കേൾക്കണില്ലേ
ഹലോ
ആ ആ പറയൂ
ചക്ക വേവിച്ചൻ്റെ അരു
എ അത് വേവിക്കൊന്നും വേണ്ട ഇത് വേവന്നല്ലേ അയിന് ന്നട്ട് പിന്നെ ഉരുട്ടിട്ട് ഒന്നിങ്ങനെ ജസ്‌റ്റ് കുറച്ച് എടുത്തിട്ട് ഇങ്ങനെ ഇങ്ങനെ അപ്പം പോലെയാക്ക ഇലയില് വാഴൻ്റയില ആണെങ്കിൽ ഇങ്ങനെ അപ്പം പോലെ ആക് ക്ക ന്നട്ട് മടക്കീട്ട് ആവിക്ക് വേവിക്ക അല്ലെങ്കിൽ പിന്നെ മറ്റേ നമ്മടെ മറ്റേ ല ണ്ടല്ലോ എന്താണ് ആ എലയ്ക്ക് പറയാ ഒരു എന്താ പട്ടൻ്റെ ഇല പോലത്തെ ആ ഇലയിൽ ആണെങ്കിൽ അതില് ഇങ്ങനെ കുമ്പിൾ കുത്തിയിട്ട് ആ ആ അതിൽ നിറയ്ക്ക പിന്നെ അതിൻ്റെ ഉള്ളിക്കേ അതിൻ്റെ നെട്ട് ടീ അതിൻ്റെ ഉള്ളിലേക്കാണോ വെയ്ക്ക അന്നിട്ട് പിന്നെ അത് വേവിക്ക അതന്നെ രസാണ് നമ്മൾ ഇങ്ങനെ ചക്കക്കെ വയറ്റിലാക്കാൻ വേണ്ടിട്ട് കഴിക്കും. ഉം കൊഴപ്പമില്ല ഏലക്കായ്യും ശർക്കരയും ഒക്കെ ആവുമ്പോളേ ഉം മക്കക്കക്ക ഇഷ്‌ടാണോ അങ്ങനത്തക്ക ഐറ്റംസ്. ആ അതന്നെ മക്കൾക്ക് ഒന്നുംഎ അങ്ങനത്തൊന്നും ഇഷ്ടമല്ല പിന്നെ ഓല്ക്ക് ഷ്‌ടാണ് ഇങ്ങനെ അങ്ങനെ ആവുമ്പോ പറ്റും. പഴയ നമ്മുടെ ഒക്കെ ഏജ് ആൾക്കാർക്കെ ആ അങ്ങനത്തെയൊക്കെ കൊഴപ്പണ്ടാവൂല
ആ
ഇപ്പത്തെ പുതിയ തലമുറക്ക് അങ്ങനത്തെ ഒന്നും പ ആആ ഒറ്റക്കാണ്
ങാ
പുതിയ തലമുറക്ക് അങ്ങനത്ത ഐറ്റംസ് ഒന്നും പറ്റൂല്ലാറെ. പൂവട ക്കണ ഒന്നും പറ്റൂല്ല. പൂവടാ അതേപോലെ നെയ്യപ്പം എന്താ കുയ്യപ്പം അതൊന്നും പറ്റൂല ആ നൂഡ്ൽസ് പിന്നെ എ കെടി ഇതാണ് പറ്റ് റ്റ്ആ ഉം സമോസ കട്‌ലറ്റ് അതൊക്കെ ഉം അതൊക്കെ ഇഷ്ടാണ് ഉം അതെ
പിന്നെ
വേറെന്താ ആ ണ്ട്
ആ
ഓൾക്ക് പിന്നെം ഇഷ്ടാണ് അങ്ങനത്തൊക്കെ.
ആ ഇവട ആ.
അവിടെ കൊറെേ ആൾണ്ടാവോ ജോയിന്റ് ഫാമിലിയാ.
ആ അവിടെ ആ ആ. ഇവിടെ ഉമ്മാ ഇപ്പല്ല ഇപ്പ മരിച്ചു രണ്ട് അനിയമാര്. രുണ്ട് ഓര ഭാര്യമാരുണ്ട്.
ആഹ് ആഹ്. ആ അപ്പൊ പറ്റും ആൾക്കാരുണ്ടാവുന്നേ. തന്നിലേ
അപ്പൊപ്പിന്നെ കഴിക്കാൻ ആള്ണ്ട്.
ഉം.
വേറെന്താ ഈ മയത്തിണ്ട്ക്കല്. ഇവിടെ അഞ്ചാള്.
വേറെന്ത് ആ. വേറെന്താ ഞാന് മക്കള് സ്കൂളിട്ട് വരുമ്പോഴേക്കും ഇങ്ങനെ എന്തെങ്കിലൊക്കെ ഇണ്ടാക്കും. ഉം അധികം കടലേറ്റ് ന്നെ ണ്ടാക്കും ഓൾക്ക് ഇഷ്ടള്ളത് ണ്ടാക്കാന്ന് വിചാരിച്ചിട്ട് പിന്നെ ഞാന് ഒരൂസം ഇത് ണ്ടാക്കി മറ്റേ എന്താ ലോങ്ങ് ഫ്രഞ്ച് ഫ്രൈസ് കഞ്ഞിട്ട് ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു ട്ടോ. അത് കണ്ടേണാ യൂട്യൂബില്.
ഇല്ല കറക്റ്റ് ഇല്ല.
ആഹ്. ഫ്രഞ്ച് ഫ്രൈസിനെ പോലെ തന്നെ ഞമ്മള് തേങ്ങ വേവിച്ചിട്ട് ഒടച്ചിട്ട് എന്താ. ആഹ് അത് നല്ല ടേസ്റ്റ് ഇണ്ട് ഭയങ്കര ടേസ്റ്റ് ആയിട്ട് തോന്നി ന്നിട്ട് അഴിക്ക്
അയിക്കന്താ എന്ത് പൊടിയാട കോൺഫ്ലവറാട ലെ മൈദ അല്ലാ
ആഹ് ആഹ് കോൺഫ്ലവറാണ് ഇടാ മസാലക്ക് ഓർഗാനിക്കാണ് ഇട്ണെ ഓ ഒറിഗാനോ ഒറിഗാനു ആണ് ഇടണെ മ അത് ഞാനൊറിഗാനോ വീട്ടീന്ന് ഉണ്ടാക്കിയട്ടോ നമ്മളെ പനിക്കൂർക്കിം എന്താ തുളസിം പിന്നെ എന്താ വെള് തുള്ളി രണ്ടില്ലി വെളുത്തുള്ളി പിന്നെ പിന്നെ എന്താപ്പോ ആ ചുവ ചുവന്ന മുളകും രണ്ട് ചുവന്ന മുളകും ഒക്കെ ചേർത്ത്ട്ട് കുറച്ച് കുരുമുളകും ഒക്കെ ചേർത്തിട്ട് ഒണക്ക എന്താ ഹ്മ്. ക് ഹ് നമ്മുടെ ഹ് വെളുത്തുള്യോക്കെ കീറീട്ട് വേണം ഒണക്കാൻട്ടോ മൊളക്. ഉം അതെ കീറീട്ട് ഒണക്ക്അ. നല്ലോണം കൊറച്ചൂസ തൊണങ്ങണം അതെ എന്നിട്ട് നല്ല വൈലുണ്ടാണ് ടൈമില് പറ്റുള്ളൂ അല്ലെങ്കിൽ പിന്നെ നമ്മടെ എയർ ട്രയർ ഇണ്ടെങ്കിൽ അതിലും ഒണക്കാ. ഒണക്കീട്ട് പൊടിക്ക. അയിന്ന്ട്ട് ട്ട് ആ അത്ലേസം ചേർ ക്കാ ആ ഒരു മാസം. തല ചേർക്ക പിന്നെ. നമ്മുടെ ചിക്കൻ മസാല ആണെങ്കിൽ ചേർക്കാ. അഹ് ചേർത്ട്ട്. ഹ് എന്താ ആവശ്യത്തിന്. പ്പും ചേർത്തിട്ട് കൊയച്ചിട്ട് എന്താ കൊയച് ഞമ്മള് ഉ ഇള്ളകളാക്കാൻ പാകത്തിന് കൈമെ താത്തരീതിക്ക് അമ്മള് കോൺഫ്ലവറ് ചേർക്ക. അതിന് അതാണയിൻ്റെ
എന്നിട്ട് എണ്ണേല് പൊരി
അല്ല അല്ല എന്നിട്ട് പിന്നെ അത് ഏ ഒരു ഏ കവറില് പിന്നെ കവറില് ഇട്ടിട്ട് അതിൻ്റെ ഉരുള കവറില് ഇട്ടിട്ട് ഒന്ന് ജസ്റ്റിങ്ങനെ പ്രസ്സീത്ഒന്ന് പരത്തി ഇട്ക്ക.
ഉം
എന്നിട്ട് എന്താ ഫ്രീസറില് വെക്കാ. ഫ്രീസറില് വെച്ചേന് ശേഷം കട്ടിയ്യാ നീളത്തില് കട്ടിയ്യ. കട്ടീതിട്ട് അത് വന്താ പൊട്ടാതെ കൈയ്യോണ്ട് രണ്ട് കൈയ്യും കൂട്ടി പിടിച്ച് ഇ
ആഹ് ന്നിട്ട് പൊരിച്ചെടുക്ക അ ഹലോ? ഹലോ?